ഹലോ കേക്കാമോ?
ഹലോ കേക്കാവോ? ആഹ് പറയു.
പറയു പപ്പ. എന്തൊക്കെയൊണ്ട് വിശ്വാസം? ഷെ വിശ്വാസൊന്ന്. വിശേഷം?
സുഖമായിട്ടിരിക്കുന്നു അവിടെയോ?
ഇവെടെ വളരെയധികം സുഖമാണ്.
ഇന്നൊരിടത്തും പോയില്ലയോ?
ഇന്ന് പോയി ഇന്ന് ക്ലാസുണ്ടായ്ര്ന്നു
ആഹ് ആഹ്
ങ്ങനെ വീട്ടി ഇരിക്കാൻ പറ്റൂലല്ലോ
ഉം ആഹ് ഞാനും ക്ലാസ്സ്ന് പോയ്ട്ടാണല്ലോ വന്നത്
ഏത് ക്ലാസ്
പി എസ് സി ക്ലാസ്സ്ന് പോയി ടൈപ്പിന് പോയി
ആഹ് അപ്പം വീട്ടി ഇരിക്കാൻ സമയല്ല
ഇല്ലാഹ് പിന്നെ ഒരു ഫ്രണ്ടിന്റെ വീട്ടി പോയ്ര്ന്നു തുണി സ്റ്റിച്ചെയ്യാം വേണ്ടീട്ട്
ഓക്കെ അപ്പം ആഹ് ആ ഫ്രണ്ട്ന്റെ വീട്ട്ല് തുണിയെ ആ ഫ്രണ്ടാണോ തുണി സി-
അല്ലല്ലല്ലാ ഫ്രണ്ടിന്റെ അമ്മാ
ഓക്കെ അപ്പം വീടിന്റെ അട്ത്താണോ? അതോ കൊറേ ദൂരം പോണോ ഓഹ്
ഉം അല്ല ഞാനുമെന്റെ ഏഹ് ഫ്രണ്ട് ഉണ്ടല്ലോ
ഏത് ഫ്രണ്ട് അന്ന് പറഞ്ഞെ ഓഹ് എ വ്ടെ പോയാലും കേറി വരൂന്ന് പറഞ്ഞ ആ ഫ്രണ്ട്
എവ്ടെ പോയാലും ഞാനാണ് കേറി പോവുന്നെ
ആഹ് അപ്പം ആ ഫ്രണ്ട് ആ ഫ്രണ്ട് എവ്ടെ പോയാലും വരോ കൂടെ
ആഹ് എവ്ടെവി എവ്ടെങ്കിലാവശ്യം വര്മ്പോ ഞങ്ങളൊന്നിച്ച് പോവാറാണ് പതിവ് വല്ല പ്പോഴും മാത്രമേ ഒന്നിക്കാതൊള്ളു
ഓക്കെ അപ്പം ഏഹ് ഇത് ഈ തയ്യൽന് പോണെ ഏത് കടെയെ കടെയെല്ലേ അത് വീട് അല്ലേ ആഹ് അപ്പ അതെങ്ങെനേ ഏഹ് അതെങ്ങനെയാണ് അതിനെ പറ്റി ഇപ്പം ഇപ്പം അടുത്ത് ഈ ദൂരെ എങ്ങനെയാണ് ഇത് മനസ്സിലായത് ഇവടത്തെ
അത് അത് അവള് അവൾടെ ഫ്രണ്ടാണ് ഉം അവൾടെ രണ്ട് അല്ല എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട്സാ അതെ ആഹ് അവൾ അല്ല എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട്സിന്റെ അമ്മയാണ് തയ്ക്കുന്നെ
ഫ്രണ്ടിന്റെ ഫ്രണ്ട്സിന്റെ അമ്മ അമ്മ
ടെ പള്ളില് വരുന്ന രണ്ട് ബോയ് ഫ്രണ്ട്സ് അവൾടെ ബ്രദേഴ്സ് അവൾടെ ബ്രദേഴ്‌സ് അവരെടക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പാ അവള് വഴി പരിചയപ്പെട്ടതാ
അപ്പം ന്നില് ആ രണ്ട് ബ്രദേസാണോ സ്റ്റിച്ച് ചെയ്യണേ
അല്ല ആഹ് ആ പയ്യന്മാരുടെ അമ്മ
ഓഹ് അങ്ങനെ എങ്ങനെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യോ
ആഹ് സൂപ്പർ സൂപ്പർ സൂപ്പറാ
അപ്പം ആദ്യം തൊട്ടേ അവടെ തന്നെയാണോ കൊടുക്കണേ
അല്ല ഞാൻ ഈഹ് എടക്കാണ് അറിഞ്ഞത് അവള് പറഞ്ഞിട്ട് അറിഞ്ഞതാണ് അപ്പോ അവൾടെ ഡ്രസ്സ് കണ്ടപ്പോ കൊള്ളാന്ന് തോന്നി അങ്ങനെ ഞാനും കൊടുത്തു കൊള്ളാരുന്നു.
പയ്യമാർക്ക് വേറെ എന്ന് പറഞ്ഞാ എ എന്ന് പറഞ്ഞാ വേറെ ഇതേപോലെ അമ്മടെ തൊഴില് ക്കെടുത്ത അല്ലെ അങ്ങനെ എന്തെങ്കിലും ഇതൊന്നുവില്ലേ
ഏയ് ഇല്ല അത് ഒരാള് സ്റ്റുഡിയോയില് വർക്ക് ചെയ്യുന്നു വീട്ടി കുത്തിയിരിക്കുന്നു. ചുമ്മാ ഇരിക്കുന്നില്ല അവരും വീട്ടി ഇരുന്ന് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരാള് ഡ്രോയിങ് ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ
അപ്പോ ഡ്രോയിങ്
ആ മ ആ ഇല്ല ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല കൊടു ക്കണമെന്നുണ്ട്
അല്ല അപ്പ അങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ അവർ വക്ക് അതൊരു എന്താ പറഞ്ഞാ മനസ്സിലായോ എന്ന് പറഞ്ഞാ കൊടുത്ത കൊള്ളായിരിക്കില്ലേ?
അതെ, അതെ അതെ കൊള്ളായിരിക്കും, പക്ഷേ ഇപ്പത്യാവശ്യം ഇല്ലല്ലോ.
അത്യാവശ്യം അല്ലേ, ഇതൊക്കെ ഒരു ഹാപ്പ്
ങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ ടൈമിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ.
അല്ല, ഗിഫ്റ്റ് ചെയ്യാൻ ടൈമിൽ അങ്ങനെ ഇതുവരെ കൊടുത്തിട്ടോണ്ടോ എപ്പഴങ്കിലും
ഞാൻ ഇതു വരെ കൊടുത്തിട്ടില്ല എനിക്ക് അവൻ വരയ്ക്കോ എന്നുള്ളത് ഈ ഇടയ്ക്കാണ് അറിയാം എന്നുള്ളത്, അവള് വഴി അറിയാ ഒള്ളേണ് അല്ലാതെ എനിക്കറിയില്ലായിരുന്നു.
ആ പയ്യ അപ്പ റീൽസ് അങ്ങനെ ഒന്നും ഇടുലേ
ആ, ഇടാറുണ്ട് പക്ഷേ എനിക്കറിയില്ലല്ലോ. ഞാൻ ഇതുവരെ അത് കേറി നോക്കിയിട്ടി ഇല്ല ഇൻസ്റ്റഗ്രാമില് പിക് ഒരുപാട് ഇടാറൊണ്ടായിരുന്നു. എനിക്ക് അവനെ അറിയില്ലല്ലോ അവൾടെ അവ കൂട അവടെ പോയതിന് ശേഷല്ലേ അറിയുന്നുള്ളൂ ത് അങ്ങനെ അറിയാന്നല്ല പറഞ്ഞത്. അവടെ പോയേന് ശേഷാണ് അവൻ വരയ്ക്കുംമെന്ന് അറിയാന്നുള്ളത്, അവിടെ പോയേന് ശേഷ ണ് അവനു ആയിട്ട് കമ്പനി ആയന് ശേഷാണ് അവന്റെ ഇൻസ്റ്റ ഐഡി ഒക്കെ കി കിട്ടി അപ്പഴാണ് ഞാൻ കാണുന്നത്, ആ
ഓക്കെ അപ്പം അത് ഓ അപ്പം കമ്പനിയായിട്ട് കുറച്ചായേള്ളൂ അപ്പം വരയ്ക്കാൻ, ആ വരയ്ക്കാൻ സമയായില്ല അപ്പം
ഇല്ല ഇല്ല ഇല്ല
ആ അങ്ങനെ ഞാനും വരയ്ക്കും
ആണോ ആ, പറഞ്ഞാരുന്നല്ലോ ഇടയ്ക്ക്
ആ, ഞാൻ എന്തേ കളറാ
എന്തൊക്കെ വരയ്ക്കുന്ന്, ഗിഫ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിട്ട് വരയ്ക്കോ?
ഓ ഞാൻ മുഹം, ആൾക്കാരുടെ മുഹം അങ്ങനെ പെൻസിൽ ഷെയഡിങ് അങ്ങനെ ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് ഇതുപോലെ ഒരു ചേച്ചി ഒണ്ട്, ആ ചേച്ചിക്ക് ഒരു ഫ്രണ്ടൊക്കെ ഒണ്ട്. പക്ഷേ, അങ്ങനെ അറിയാന്നുള്ളവരാരും ഇതുവരെ അങ്ങനെ വർക്ക് തന്നിട്ടില്ല.
ആ ആ ആ
ആ അപ്പം ആ ഈ ദൂരെന്നുള്ളവര് വീണ്ടും തരും.
ഉം, ഉം
അറിയാ എന്നുള്ളവരന്ന് പറഞ്ഞാ എന്തെന്ന് അറിഞ്ഞുകൂടാ.
ആ, അറിയാന്നുള്ളവർ ഇൻട്രസ്റ്റ് ഇല്ലായിരിക്കും തരാൻ
ആർട്ടിൽ ഈസ് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആരെങ്കിലും ഒണ്ടോ?
ആ, അത് ചെലവർക്ക് അതിന്റെ കഴിവ് മനസിലാക്കാത്ത ചെലവരുണ്ട്.
അപ്പ നിങ്ങക്ക് അതിന്റെ കഴിവ് മനസ്സിലാവൂലേ
ഹും മനസിലാവും എന്ന് പറഞ്ഞ് മ്മക്ക് ഒരു കാര്യോല്ലാതെ ചുമ്മാ വരയ്ക്കാൻ കൊടുക്കാൻ പറ്റ്വോ?
ഏ ആ അതൊരു ശരിയാണ്.
ആ
അപ്പം നിനക്ക് ഇതുപോലത്തെ എന്തെങ്കിലും
ഉം, ഉം ഇല്ല
ആ കഴിവൊന്നുമല്ല അപ്പം, അപ്പം ആ ഈ കൂട്ട കൂട്ടുകാരിക്ക് എന്തെങ്കിലും കഴിവുണ്ടോ?
കൂട്ടുകാരി പാട്ട് പാടും, പാട്ട് പാടാറുണ്ട് പള്ളിയിലൊക്കെ പോകുമ്പോ. ആ ഡാൻസ് കുളിക്കാറുണ്ട് പാട്ട് പാടാറുണ്ട്
ഓക്കെ അപ്പം വീട്ടില് വീട്ടിൽ എന്തെങ്കിലും പെറ്റ പെറ്റ് പെറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ
വീട്ടില് ആ ഉണ്ടുണ്ട് ഉണ്ടുണ്ട്
ആ അ എന്താണ്
പട്ടിയുണ്ട്
പൂച്ചയുണ്ടോ
പൂച്ചയില്ല അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലുണ്ട്
ഓ
ആ ഞങ്ങ ആ ഞാൻ പറഞ്ഞില്ലേ തുണി സ്റ്റിച്ച് ചെയ്യാൻ പോണ അവിടെ അവിടെ ഞങ്ങളിന്ന് പോയായിരുന്നേ ആ പോയ ടൈമിൽ ആ പൂച്ചയെ കണ്ടായിരുന്നു ഒരു കുഞ്ഞി പൂച്ച അവിടെ ഇരിക്കുന്നു നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടു അപ്പൊ നമ്മുക്ക് ഫോട്ടോക്ക് വേണ്ടി പോസ് ചെയ്ത് തന്നു
അപ്പൊ അവിടെ ആ ആ അവിടെന്നായിരുന്നു അപ്പൊ ഫോട്ടോ എടുത്തത് ഓ ഓക്കെ അപ്പൊ എവി എവിടെ പോയാലും ഫോട്ടോ എടുക്കോ
ഉം എവിടെ പോയാലും എടുക്കൂല നമ്മളാ പൂച്ചയെ കണ്ടപ്പോ അത് നല്ല രസം ഉണ്ട് അത് നമ്മളെ കണ്ട് പേടിച്ചോടീല്ല
അപ്പഴ ആ ഫ്രണ്ട് ആ ഫ്രണ്ടിന്റെ വീട്ടി വേറെ പട്ടിയ പൂച്ച അങ്ങനെ ഒന്നും ഇല്ലേ
പട്ടിയുണ്ട് പട്ടിയുണ്ട്
അപ്പൊ അതിനെ എടുത്തില്ലേ ഫോട്ടോ
അതിനെ എനിക്ക് പേടിയാണ് അവളെടുത്ത് എനിക്ക് പേടിയാണ് എനിക്ക് എനിക്ക് അതിനെ കാണുമ്പോഴേ അവളെടുത്തായിരുന്നു ഫോട്ടോ എടുത്തായിരുന്നു അതവളുടെ കൈ ക്യാമറയിൽ അല്ല ഗാലറി ഫുള് അതായിരിക്കുല്ലോ
അല്ല
പിന്നെ
ഈ തുണിയയ്ക്കാ മോള ഫ്രെണ്ടിൻ്റെ വീട്ടിലുള്ള
അവിടത്തെ പട്ടിയുടെ കാര്യല്ല ഞാൻ പറഞ്ഞ അവിടെ പോയപ്പോ അവിടെ ഒരു പൂച്ചി ഇരിക്കണ കണ്ടായിരുന്നോ
അല്ല ഞാ ഞാൻ ഉദ്ദേശിച്ച അവിടെ വെ പട്ടിയില്ലേന്നാണ്
ആ അവിടെ പട്ടിണ്ട് കൂടിൻ്റെ അകത്താണ് കിടക്കണത് അത് നമ്മളെ കാണുമ്പഴേ അത് കുരയ്ക്കാൻ തുടങ്ങും
അപ്പൊ അതിന്റെ ഫോട്ടോ എടുത്തില്ലേ എന്നാണ് ചോദിച്ചത് അപ്പൊ താങ്കൾ പറഞ്ഞത് ആ ഫോണ് ഫുള്ള് തായിരിക്കും എന്ന്
അത് ഞാൻ ഉദ്ദേശിച്ചത് അവളുടെ വീട്ടില് പട്ടിയുണ്ടെന്നാണ്
ഓ അങ്ങനെ
അതെ അതെ അതെ
അപ്പൊ നിങ്ങളുടെ വീട്ടിൽ പട്ടിയില്ല കാരണം നിങ്ങളുള്ളപ്പോ വേറെ എന്തെന്ന് വിചാരിച്ച് കാണും
അവിടെ എങ്ങനെയാണോ
അല്ല ഇവിടെ എൻ്റെ വീട്ടില് ഒരുപട്ടിയുണ്ട്
കൂടാതെ വേറൊരു പട്ടി
അല്ല ഒരു നായ ഉണ്ട്
അതും നിങ്ങളുൾപ്പെടുല്ലോ
അല്ല അത് ഡോബർ മാൻ
ഉം
അവിടെ മയിൽ വളർത്താ ശേ വളർത്താറുണ്ടോ
മയിൽ വളർത്താനോ അതിനുള്ള ലൈസൻസ് എടുത്തിട്ടില്ല
ഓ ലൈസൻസ് എടുത്താ എന്തും ചെയ്യും
ഇല്ല വളർത്തില്ല ഇവിടെയൊക്കെ വരാറുണ്ട് കാണാറുണ്ട് വല്ലപ്പോഴും ഒക്കെ അവിടെ വരാറുണ്ടൊ മുരുകനെ കാണാനെബി
ഏ.. അവിടെ വീടിന്റെയടുത്താണോ മുരുകൻ.
അല്ല, കോവിലടുത്തുണ്ടല്ലോ.
ഓ.. ആ മുരികൻ ഞാൻ വിചാരിച്ച്‌ വീടിന്റെയടുത്തുളളയേതെങ്കിലും, മാമൻ മുരുകനായിരിക്കുമെന്ന്
അല്ലല്ല ലല്ലല്ല
അപ്പം, ആ.. അപ്പം ഇവിടെ മുരുകനില്ലല്ലോ, അതുകൊണ്ടിവിടെയൊരുപള്ളി മാത്രമേയുള്ളൂ അതുകൊണ്ടിവിടെ വരാറില്ല
ആണോ, അടുത്തുള്ള പള്ളിയിലാണോ പോന്നേ
ഇല്ലയില്ല, ഞാൻ പോകുന്നത് വേറൊപള്ളിയിലാണ്
ഹ.. ഓ... ഓ
ഒരുകിലോമീറ്റർ യാത്ര ചെയ്തു പോണം.
ഉം.. എല്ലാസൺണ്ടേയും പോകാറുണ്ടോ
ഇല്ല വല്ല സൺഡേയും പോവാറുണ്ട്
ഉം.. വല്ല സൺഡേയും പോവാറുണ്ട്. ഉം.. ഉം... ഉ ഫുഡൊക്കെ കഴിച്ചായിരുന്നോ
ഇല്ല, ആ.. നീയോ
ആ.. കഴിച്ചായിരുന്നു.
ഇന്നുംബിരിയാണി ആരുന്നോ
അല്ല
അല്ല, ബിരിയാണിയിന്നലത്തെ ബാക്കിയില്ലേ?
ഇല്ല, അത്കഴിക്കാൻ താല്പര്യമില്ല, ബാക്കിവെച്ചിട്ട്...
അപ്പോയീഇന്നലത്തെബിരിയാണി ആഫ്രണ്ടിന് കൊടുത്താൽ പോരായിരുന്നോ
ആ, ഫ്രണ്ടിനുകൊടുക്കാനായിട്ടില്ലായിരുന്നു.
പിന്നെ തീർന്നെന്നു പറയേണ്ടേ
ഉം.. തീർന്നു
പറയണേ
ആ.. ഞാൻതീർത്തില്ല. എല്ലാരും കൂടെ കഴിച്ചപ്പോ, തീർന്നു
ആ.. അങ്ങനെ അപ്പം ആ.. കേക്കക്കെ ചെയ്യാനറിയാമോ
ആ.. കേക്കൊക്കെ ചെയ്യാറുണ്ട്.
കേക്കൊക്കെ ചെയ്യുവോ
എടക്ക് ആ.. ചെയ്യാറുണ്ടായിരുന്നു. ഞാനല്ലയെന്റെ അനിയത്തി ചെയ്യാറുണ്ടായിരുന്നു.
അപ്പൊ, എങ്ങനെയാ വിക്കാറൊക്കെയുണ്ടോ
അതെ, വിക്കാറൊണ്ട്